ഹലോ ആ മച്ചാ എന്താ പാട് എവ്ടേള്ളത്?
ഞാൻ ഇപ്പോ വീട്ടിലാണ് പറ കോസ്റ്റ്യു ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിരി ക്കയാണ് കുളിച്ചിട്ടങ്ങനെ ഇരിക്കയാണ് വീട്ടില്. ആഹ് ഹാപ്പിയാണ്. ഇമ്മക്കെന്താ പാട് മ്മളെ ബ്രോ എന്താ പാട്?
ആഹ് ഞമ്മള് ഇവിടെ ജോലി സ്ഥലത്താണ് ഞമ്മള് ഇവടെ ടീച്ചറാണല്ലോ ഉം.
ആഹ് നിങ്ങളെ ഏഏത് എവിടെയാണ് ജോലി ടീച്ചറായിട്ട് നിൽക്കണേ?
ടീച്ചർ ബീഹാറിലാണ് ബീഹാറില് ഒരു സ്കൂളുണ്ട് കുറുത്തൂബ സ്കൂൾന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു
ആഹ് കൂർത്തൂബ സ്കൂളില് ഓൺലൈൻ ആയിട്ടാണോ ക്ലാസ് എടുക്കന്നെ
അല്ല അല്ല അല്ല ഓഫ് ലൈനാണ്. അപ്പൊഴങ്ങനെ ചിന്തിക്കായിരുന്നേ ഏഹ് നമ്മൾ ഓഫ് ലൈനാണ് എ ക്ലാസ്സ് എടുക്ക്ണത്. ബോസ് ഈ കാലത്ത് ഓൺലൈൻ ടീച്ചിങ്ങ്ന്ന് പറഞ്ഞാല് അത് ഇങ്ങനെ വികസിച്ചോണ്ടിരിക്കണ കാലാ. ഇപ്പൊ കാലം വികസിക്കണേന് അനുസരിച്ച് ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാണ് ഏഹ് ഇപ്പൊന്താ സംഭവിക്കണേന്നു വെച്ചു കഴിഞ്ഞാല് നമ്മളീ പണ്ട് കാലത്ത് മുതലുള്ളവര് ട്രഡീഷണൽ മെ പെയ്സായിരുന്നിട്ട് ടീച്ചറ് കുട്ടിക്ക് ഫിസിക്കലായിട്ടും എല്ലാ നെലക്കും ഒരു ഓപ്പായിരിക്കും ഉണ്ടാവ. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഓ ഫ് ലൈനുള്ളത്. അപ്പോഅത് ഭയങ്കര എഫക്റ്റീവ് ആണ്. കാരണം കുട്ടികൾ ടീച്ചറെ മുമ്പ് തന്നെ ഉണ്ടാവും ടീച്ചർക്ക് അവരുടെ ഫുൾ എക്സ്പ്രഷൻ മനസിലാക്കാൻ പറ്റും അവരെന്ത് ചിന്തി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോ അവരെ കൃത്യമായിട്ട് ഇവലേറ്റ് ചെയ്യാ എന്തിനൊക്കെ സാഹായിക്കും അപ്പോ ഞാനൊരു ഓഫ് ലൈൻ ടീച്ചർ ആയത് കൊണ്ട് ഇൻക്ക് മനസ്സിലായ കാര്യം എന്താണ് വെച്ച് കഴിഞ്ഞാല് എന്താണ് നമ്മള് ഈ ഓഫ്ലൈൻ ടീച്ചിങ് ചെയ്യുന്നതിന്റെ ഒരു ക്വാളിറ്റി ഒന്നും ഓൺലൈൻ ടീച്ചിങ്ങിൽ കി അത് ചെലപ്പോ എന്തൊണ്ടായിരിക്കും ഞാൻ ഇത് വരെ ഓൺലൈൻ ക്ലാസ് എടുത്തിട്ടില്ല അതുകൊണ്ടായിരിക്കാം പക്ഷെ എന്നാലും ഓഫ്ലൈനിൽ കൊറേ ക്ലാസ് എടുത്തെരും പരിചയം വെച്ചിട്ട് ഞാൻ പറയുമ്പോ നമ്മക്ക് കുട്ടികളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ കൂടുതല് മെച്ചപ്പെടുത്താനൊക്കെ സാധിക്കുന്നത് ഈ ഓഫ്ലൈനായിട്ട് ഇതാ കുട്ടികളെ ഓഫ് ലൈനാക്കുമ്പോ അവര് നമുക്ക് അടുത്ത് വിളിക്കാൻ പറ്റും ഈ ടീച്ചറുടെ ഓരോ സ്പർശത്തിന് പോലും പഠനത്തിന് സ്വാധീനം ചെലുത്താൻ പറ്റുന്നതാണ് ഒരു കുട്ടിയെ വിളിച്ചാണ്ട് തോളില് രണ്ട് തട്ട് തട്ടിട്ടാണ്ട് അവനെ അഭിനന്ദിച്ചാൽ പോലും അത് എന്താണ് ആ കുട്ടിയെ അത് എഫക്ട് ചെയ്യും അവന്റെ പഠനത്തെയോ മറ്റു കാര്യത്തെ എഫക്ട് ചെയ്യും ഓൺലൈനാകുമ്പോ ഒരു സ്ക്രീന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഏ ടീച്ചറ് ചെല്പ്പം കാണൂല ചെല്പ്പം ക്യാമറ ഓഫാക്കിടാ മൈക്ക് ഓഫാക്കിടാ ഏ അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എന്ത് ടീച്ചറിന്റെ സ്റ്റുഡന്റിന്റെയും ഇടേല് നടക്കുന്നില്ല അപ്പൊ അങ്ങനെ നോക്കുന്നൊരു സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓഫീസ് ഈ ഓൺലൈനെ കാട്ടിം ഒരു മെച്ച അതുകൊണ്ട് തന്നെ ഞാനും കൂടുതൽ സപ്പോർട്ട് ചെയ്യാ പ്രിഫർ ചെയ്യുന്നത് ഓഫ്ലൈൻ എഡ്യൂക്കേഷൻ തന്നെയാണ് സംഭവം ഈ കാലത്ത് പലർക്കും ഒഴവുണ്ടാവില്ല. അപ്പൊ അവരങ്ങനെ പറയും എന്ത് നമുക്ക് ഓൺലൈനാക്കാം കുട്ടികളൊക്കെ ശൈലം അങ്ങനത്തെ കൊറേ സാധനങ്ങള്ണ്ട് അപ്പൊ അങ്ങനെ ആക്കുന്ന ആൾക്കാര്ണ്ട് പക്ഷെ എന്നാലും ഓൺലൈനാണ് എനിക്ക് ഇതായിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങള് എങ്ങനെയാണ് ചിന്തിക്കുന്നത്
ഞാന് വർക്ക് ചെയ്യ്ണത് ഒരു ഓൺലൈൻ സ്കൂളിലാണ് ഓൺലൈനായിട്ട് കുട്ടികൾക്ക് ക്ലാസ്സെടുത്തു കൊടുക്ക ഈ പൊറത്ത് വിദേശത്തുള്ള കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കണത് അപ്പ ഈ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുമ്പോ ഏറ്റവും നല്ല എഫക്റ്റീവ് എന്താണ് അറിയോ ഓക്കെ കൊറേ കുട്ടികളെ ഓഫ്ലൈൻ ആയിരിക്കുമ്പോ ഒരു പരിമിതി ഉണ്ടാവും ഇത്ര കുട്ടികളൊക്കെ കഴിയുള്ളൂ എന്നുള്ള പക്ഷെ ഓൺലൈൻ അങ്ങനെ പരിമിതില്ല എവിടെയുള്ള കുട്ടികളും എപ്പം വേണമെങ്കിലും അത് ക്ലാസ് എടുക്കാം അതേമാതിരി കുട്ടികൾക്കുള്ള ചെലവ് യാ യാത്ര ചെലവ് എല്ലാ ചെലവുകളും കുറക്കും ഓൺലൈനായിട്ട് പഠനത്തില് കുറച്ച് നമ്മള് ഒന്നുകൂടെ ഒന്ന് ഊന്നൽ കൊടുക്കേണ്ടി വരും കാരണം ഓരേ പിന്നാലെ കൂടേണ്ടിവരും കാരണം ഓൺലൈനായിട്ട് കിട്ടുമ്പോ പഠിക്കാൻ അവര് നേരിട്ട് കാണൂല്ല അവരെ പിന്നാലെ കൂടിയിട്ട് പഠിപ്പിക്കേണ്ടി വരും അതിന്റെ ഒരു പരിമിതി ഒഴിവാക്കി ഓൺലൈൻ ടീച്ചിങ് എന്നാല് ഓഫ്ലൈന് ടീച്ചിങ്ങ്നാട്ടിം ഒന്നും കൂടി തന്നെ വിശാലമായ ടീച്ചിങ്ങാണ്
അല്ല നിങ്ങള് ഈ വിശാലതയെ കുറ് സാധ്യതയാണുള്ളത് ഓക്കേ ഓഫ്ലൈനാകുമ്പോ അതിന് പരിമിതികളുണ്ട് ഇപ്പ ഇത്ര കുട്ടികളെ അവിടെ ഇരുത്താൻ പറ്റുള്ളു ഒരു ടീച്ചർക്ക് ഇത്ര കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയുണ്ട് പക്ഷെ ഓൺലൈനാകുമ്പോ കൊറേ കുട്ടികളെ ഒരേ സമയം ഒരു ടീച്ചർക്ക് മാനേജ് ചെയ്യാം അവരെ പഠിപ്പിക്കാം അങ്ങനൊക്കെണ്ട് ഏയ് അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് കൂടുത ല് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാല് നിങ്ങൾ പറഞ്ഞതുപോലെ ഓൺലൈൻ ക്ലാസ് തന്നെയാണ് പക്ഷെ ഞാൻ പറയുന്നത് അതിന്റെ എഫക്റ്റീവ്നെസ്സ് ആണ് നമ്മള് ഈ ടീച്ചിങ്ങൊക്കെ ചെയ്തിട്ട് ഏ കുട്ടികളെ പഠിപ്പിച്ചിട്ട് നമ്മള് ഉദ്ദേശിക്ക്ന്നത് എന്താണ് ഈ കുട്ടികള് വളർന്ന് വലുതായിട്ട് അവരുടെ പ്രൊഫഷന്ല് അവരുടെ ഏ പേസണൽ ലൈഫില് അവരുടെ ജീവിതത്തില് ഇതിലൊക്കെ അവര് ഇമ്പ്രൂവായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മള് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ ഒരു ലക്ഷ്യം കൃത്യമായിട്ട് കിട്ട്റ്ന്ന്ണ്ടെങ്കിൽ ഏ ഞാൻ മനസ്സിലാക്കുന്നത് ഓഫ്ലൈൻ എഡ്യൂക്കേഷൻ തന്നെയാണ് ബെസ്റ്റ് എന്നുള്ളതാണ് പിന്നെ ഒ നമ്മളവുട്ത്തെ ഓഫ്ലൈൻ എഡ്യുക്കേഷൻ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഓഫ്ലൈൻ എഡ്യൂക്കേഷൻന്ന് പറഞ്ഞാ വളരെ ബെട്ട്രാണ്. ഞാൻ പ്രൈവറ്റ് സ്‌കൂൾട്കളുടെ കാര്യല്ല പറയുന്നത് ഗവൺമെന്റ് സ്കൂൾകളന്നെ ഗവണ്മെന്റ് സ്കൂളുകൾ തന്നെ ഇപ്പോ വളരെ എഫക്റ്റീവായിട്ടാണ് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത്. അപ്പോ അവ്ടെഏ നിങ്ങള് പറഞ്ഞതുപോലെ യാത്രചെലവ്ന്ന് പറഞ്ഞാൽ ഇപ്പോതൊരു ഏഹ് ഒ നമ്മള് എഡ്യൂക്കേഷനാണ് എഡ്യൂക്കേഷൻന്നർഞാല് ഇത് ഒരു മുതൽ കൂട്ടാണ് ഭാവിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ് ഒരു കു തെണ്ടിയിട്ട് കൊറച്ച് ചെലവാക്കിയ ചിലവാ ഓൺലൈൻ ക്ലാസ്സിന് നല്ല ചാർജ് ഒരു കുട്ടിയെ ചാർജ് ചെയ്യുന്നുണ്ടല്ലോ ഇത്ര പൈസ വേണന്ന്ള്ളത് പക്ഷെ അതേ സമയം ഇത് ഗവൺമെന്റ് സ്കൂൾൽ ഒരുകുട്ടി പഠിക്കുമ്പോ അവന് എഡ്യൂക്കേഷന് പൈസൊന്നും ആവുന്നില്ല ആ ഒരു യാത്രക്കുള്ള കുറച്ച് ചെലവേആവുന്നൊള്ളു പക്ഷെ അതൊക്കെ എന്താണ് ഒരു മുതൽക്കൂട്ടാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. എയ് ഇതൊക്കെ അതിലേറെ ഇരട്ടിയായിട്ട് ഭാവിയിൽ അവൻതിര്ച്ച് കിട്ടും അവന്റെ ഫാമിലിക്ക് അതിന്റെ ഗുണം ഇണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ ഓഫ്ലൈൻ എഡ്യൂക്കേഷന്റെ ആ ഒരു ഏ എഫക്റ്റീവേസും ആ ഒരു ഈ ഉദ്ദേശിച്ച റിസൾട്ടൊന്നും ഓൺലൈൻ എഡ്യൂക്കേഷന് ഏ ഇണ്ടാക്കാൻ പറ്റൊന്നോഴ്ചഴിഞ്ഞാൽ ഒരു പരിധി വരെ ഓക്കെന്ന് പറയാമെങ്കിലും. ഉം ഞാൻ നേരത്തെ പറഞ്ഞ പരിമിതികൾണ്ട്ഫിസിക്കലായിട്ട് കാണുന്നില്ല. ടീച്ചർന് കൃത്യമായിട്ട് കുട്ടിയുടെ മൈൻഡ് റിയേഡ് ചെയ്യാൻ പറ്റൂല കുട്ടിയുടെ ഇൻട്രസ്റ്റുകൾ കൃത്യമായിട്ട് അറിയാൻ പറ്റൂല്ല കുറേ ആ ക്ടിവിറ്റീസും ഇതൊക്കെ കൊടുത്ത് ഇതാക്കുന്നുണ്ടായിരിക്കും പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ കൃത്യമായിട്ട് ഒരാളെ കണ്ട് അയാളെ ഫെയ്സിലേക്ക് നോക്കിയിട്ട് അയാ അഹ് അയാളോട് കാര്യങ്ങൾ ചോദിച്ച് അയാളിൽ നിന്ന് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള ഈ ഒരു ഇതിന്റെ രീതിയുടെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട് ട്ടുന്നത് എന്നുള്ളതാ
ഇപ്പൊ ഞാന് പറയുന്നതെന്താന്ന് വെച്ചാല് നമ്മളിപ്പോ കേരളത്തിലാണല്ലോ ജീവിക്കണത്. കേരളത്തില് ഇപ്പ അധിക ആ ആളുകളും ആ സെറ്റായിരിക്കുന്നത്. താമസിക്കുന്നത് ഒന്നേങ്കില് അബ്റോഡ് ആയിപ്പം വിദേശ രാജ്യങ്ങളിലായിപ്പോ ഒന്നെങ്കി യൂറോപ്പ്, അമേരിക്ക ഗൾഫ് രാജ്യങ്ങള്.
അധികാൾക്കാര്ന്ന് പറയാൻ പറ്റൂല ഏ എന്നാലും. ഒരു വലിയ പരിധിയുണ്ട് ഒരു വലിയ ശതമാനം ആൾക്കാരുണ്ട് താ
അബ്റോഡ് താമസിക്കുന്നോർക്ക്. അപ്പൊ അവരുടെക്കെ അവരുടെക്കെ രക്ഷിതാക്കള ഒരു താല്പര്യമാണ് അവരുടെ കുട്ടികളെ ഒര് നമ്മളെ കേരളീയ വിദ്യാഭ്യാസ രീതി ഒ പഠിപ്പിച്ചച്ച് കൊടുക്കുക കേരളത്തിലുള്ള വിദ്യാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ അവർക്കൊക്കെ ഏറ്റം ആശ്രയിക്കുന്ന രീതിയാണ് ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല്. എ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുക്കൊരു പരിമിതി ഇല്ല ഓൺലൈൻ എഡ്യൂക്കേഷന് പരിമിതി ഇല്ല. ഓഫ്ലൈൻ എഡ്യേഷൻ ഒരു പരിമിതിണ്ട് അത്ഏറ്റവും വലിയൊരു ക കി ഇക്കാലത്ത് ഏറ്റവും വലിയ കൺസിഡറി ചെയ്യേണ്ട ഒരു കാര്യാണത്. കാരണം എല്ലാവരും ഒത്തിരി നാട്നീളെ ഒത്തിരി യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ക്കാണ് എല്ലാ രാജ്യങ്ങളിലും പോയി സെറ്റ്ലാവാള്ള താല്പര്യള്ള ആളുകളാണ് അപ്പവര്ക്ക് സ്വന്തം ആ നാടിന്റെ വിദ്യാഭ്യാസം കിട്ടണെങ്കിൽ അത് ഓൺലൈൻ എഡ്യൂക്കേഷനിലൂടെ കൂടെ വാ
അല്ലല്ല ഈ സ്വന്തം നാടിന്റെ എജുക്കേഷൻന്നുള്ളത്ന്ന് ർഞ്ഞാലത് ശെരിയാണ് എത്രത്തോളം ശെരിയാണെന്നൊന്നും പറയാൻ പറ്റൂല ര്ണം സ്വന്തം നാടിന്റെ എജുക്കേഷൻ അങ്ങനൊന്നില്ല ഏ കാരണംപ്പം ലോകം കൊറെ പുരോഗമിച്ച് കയ്ഞ്ഞു ഇപ്പൊ കു ആൾക്കാര് എ പ്രൊഫഷൻ ബെയ്സ്ഡായിട്ട് എ കൊറെ പ്രൊഫഷണൽ കോഴ്സുകൾ വെര്ന്നു അതിലേക്ക് കൊറെ ആൾക്കാര് എൻറോവ് എൻറോൾ ചെയ്യപ്പെടുന്നു എല്ലാവരും ഏ ആഗ്രഹിക്കുന്നത് നല്ലൊരു ലൈഫ് സ്റ്റൈല് ആ ഒരു നിലയിലേക്കാണ് പ്പോ മലയാളി അരിവാൾ പ്പൊ ഈ ഒരു കാലത്ത് നമ്മളെ കേരളത്തിന്റെ രീതി പഠിപ്പിക്കാൻ ഒരു ഓൺലൈൻ എജുക്കേഷൻന്ന് പർഞ്ഞു കയ്ഞ്ഞാൽ ഏ അത് ഐ തിങ്ക് ഇത് മോർ ഓഫ് എ ബിസിനസ് കൈഡ് ഓഫ് തിങ് ആണ് അതായത് ഒരു കച്ചവടം ന്ന്ള്ള നെൽക്ക് ഏ കാരണം ഇത് മാർക്കറ്റെയ്യാം എന്ത് പ്പൊ ഗൾഫില് സെറ്റിലായിട്ടുള്ള മലയാളികളെടേല് മാർക്കറ്റെയ്യാം ങ്ങൾത് കേരളത്തിന്റെ തനിമയായിട്ടുള്ള വിദ്യാഭ്യാസം വേണെങ്കിൽ വെരൂ നമ്മളെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യൂ പഠിക്കൂന്ന് പർഞ്ഞിട്ടങ്ങനെ അഡ്വർടൈസ് ചെയ്തിട്ട് എ അവർക്ക്ലാഭണ്ടാക്കാം പക്ഷെ ഞാൻ മൻസ്സിലാക്ക്‌ണത് അങ്ങനെ ണ്ടാക്കണ്ട ആവശ്യോന്നുല്ല കാരണം എവടെ പഠിച്ച് കഴിഞ്ഞാലും അവിട്ത്തൊരു നെലവാരം ഏറ്റവും സ്റ്റാൻഡേഡുള്ള എസ് സ്ഥലങ്ങളില് പോയി പഠിക്കാന്ന്ളളതാണ് എ പിന്നെ ഇ ഓഫ് ലൈനായിട്ട് പഠിക്കുമ്പോ നമ്മുടെ ജീവിത രീതി മാറും ഓൺലൈനാകുമ്പെന്താ പ്പൊരു കുട്ടി എ വീട്ടിൽ കയ്യാണ് അപ്പൊതിനെടേല് ആ ഓൺലൈൻ ക്ലാസ് വെര്ന്ന സമയത്ത് ത് ആ ക്ലാസ്സിന് മുമ്പില്ണ്ടാവും അത് കയ്ഞ്ഞാലവൻ വീണ്ടും അവൻ വീട്ടിലെങ്ങനെണോ അങ്ങനെയായി മാറി പക്ഷെ ഓഫ്‌ലൈനാകുമ്പോ അവൻ- - ജീവിക്കണം ഒരു സൊസൈറ്റിടെടേല് ഒരു ക്ലാസ്സിലാകുമ്പോ എത്ര കുട്ടികള്ണ്ടാവും പല ബാഗ്രൗണ്ട്ന്ന്ള്ളെ അവര്ടെ കൂടെ ജീവിക്കാണ് അപ്പതവന്റെ ജീവിത രീതിയെ സ്വാധീനിക്കും ഓൺലൈൻ ഓഫ് ഫ്‌ലൈൻക്ലാസ്സാകുമ്പൊ അവടെ കുട്ടികളോടുകൂടെ ഇഡ്രാറ്റ്ചെയ്യാനവന് സാധിക്കും പല അഭിപ്രായങ്ങളിവന് പറയാൻ പറ്റും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങള റിഞ്ഞിട്ട് അത് അത് ചിന്തിച്ചിട്ട് അത് വിശകലനം ചെയ്തിട്ടിവന് മൾട്ടിപ്പിൾ പേസ്പെക്റ്റീവ്സ് ണ്ടാക്കാൻ സാധിക്കും പല ച്ച ഓൺലൈൻ ജി എസ് ച്ചറാവുമ്പൊ വടെ കു ല്ല ഒൺലി ടീച്ചറാൻഡ് സ്റ്റുഡന്റ് ആ പരിപാടിയെ നടക്ക്‌ന്നുള്ളൂ അപ്പൊ ഇങ്ങനെ പല മൈനസുകള് ഇ ഓൺലൈൻ എജുക്കേഷന് ഇണ്ട്ന്ന്ള്ളതാണ് ഇ ഓൺലെൻ എജുക്കേഷൻ ന്ന് പർഞ്ഞയ്ഞ്ഞാൽ ഞാൻ മൻസ്സിലാക്കുന്നത് കൂടുതൽ ട്യൂഷൻ നിനക്കിത്കൊടുക്കാം അതായത് ഒരു കുട്ടി പഠിക്ക്‌ന്നുണ്ട് അവന് ഒരു പ്രത്യേകാ വേരിയയിൽ ഒന്നുകൂടി കയിവാണെന്ന്ണ്ടെങ്കിൽ ഓൺലൈനായിക്കോട്ടെ അങ്ങനെ കൊടുക്കുന്നത് എ ബെറ്ററാണെന്ന് മൻസ്സിലാക്കാം അല്ലാതെ പിന്നെ ഈ ഓഫ് ലൈൻ ഓൺലൈനായിട്ട് മാത്രങ്ങനെ കൊടുത്ത് കയ്ഞ്ഞാൽ അത് അവന്റെ സ്വഭാവത്തെ മറ്റൊരു നല്ല മോശമായിട്ട് ബാധിക്കാൻ സാധ്യത ണ്ട്
നിങ്ങള് പറഞ്ഞിലേ ഇങ്ങൾ പർഞ്ഞൊരു ബ കാര്യന്താണ് ഓൺലൈനെജുക്കേഷൻ ഒരു കച്ചോ ച്ചോടാണ് ന്ന് പർഞ്ഞത് ഓഫ്ലൈനെജുക്കേഷൻ കച്ചോടല്ലേ ഇപ്പ ഇന്നത്തെ കാലത്ത് ന്നത്തെ കാലത്ത് എജുക്കേഷൻന്ന്ള്ളതെന്നൊരു കച്ചോടായിട്ട്ണ്ടാവും
അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഗവൺമെന്റ് സ്കൂളുകളെ കുറി ച്ചു പറഞ്ഞു ഗവൺമെന്റ് സ്കൂള്കളാ നല്ല എജുക്കേഷൻ കൊടുക്കുന്നുണ്ട്ന്ന് പറഞ്ഞു ഇത് കച്ചോടം ന്ന് പർഞേല് ഓൺലൈനും ഓഫ് ലൈനൊക്കെ ആ ഗവൺമെന്റ് സ്കൂൾ കൊർഞ് വെരാണ്ന്നല്ല ഗവൺമെന്റ് സ്കൂളുകൾക്ക്‌ നിലവാരം കൂടി വെരുന്നുന്നാണ് ഞാൻ മ മൻസ്സിലാക്കെടുത്തോളം ഇങ്ങള് കൊറച്ച് വർഷം മുമ്പത്തെ ഗവൺമെന്റ് സ്കൂള് ഇപ്പത്തെ ഗവൺമെന്റ് സ്കൂള ഒന്ന് പോയി പരിശോദിച്ച് നോക്കൂ നിങ്ങക്ക് മനസ്സിലാക്കാം പറ്റും ഗവൺമെന്റ് സ്കൂള് എത്രത്തോംളം അസക്റ്റീവായിട്ട് പഠനം നടക്കുന്നുണ്ട് പുതി പദ്ധതികൾ സർക്കാർ കൊണ്ടുവരുന്നുണ്ട് ന്നുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷക്കേ പുതിയ പദ്ധതികൾ വീണ്ടും ഇങ്ങെനേ വന്നൊണ്ടിരിക്കാണ് ഗവൺമെന്റ് സ് കുടുണെ
നമ്മുടെ ന നാ നാട്ടില് ഗവൺമെന്റ് സ്കൂളുകൾ കൊറയുകയും ഏഹ് പ്രൈവറ്റ് സ്കൂളുകൾ കൂടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന്
ആഹ്‌ അ അ ആഹ് അത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇപ്പൊ ഗവൺമെന്റിന് ഇങ്ങനെ കൊറെേ സ്കൂളുകൾ ണ്ടാക്കാള്ളത് സാധ്യല്ല. കാരണം ഇത് പബ്ലിക് ഫണ്ട് കിട്ടിയിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒറ്റ ഗവൺമെന്റാണ് നട പഷേ പ്രൈവറ്റ് സ്കൂള് അങ്ങനെല്ല ഇത് കൊറച്ച് ഏ മൊതലാളിമാര് കൂടീട്ട് അവരരു സ്ഥാപനം തൊടങ്ങുന്നു, അതുപോലെ പ പല നാടുകളിൽ പല സ്ഥലത്ത് ഒരുപാട് മൊതലാളിമാരുണ്ടാവും, അപ്പൊ അവര് തില് തില്ള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് അവര് കൊറെ പ്രൈവറ്റ് സ്കൂളുകള് ണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏ പിന്നെ അവര് ഏ പ്രാ പ്രൈവറ്റ് സ്കൂളുകളില് എക്സ്ട്രാ കൊടുക്കുന്നത് എന്താണ്? അതിനനുസരിച്ചുള്ള സൗകര്യങ്ങള് എക്സ്ട്രാ കൂട്ടും. ഏഹ് അത് ഒന്ന് കൂടി സുഖസൗകര്യങ്ങള് ഏ ഒരു ലക്ഷ ഒന്നും കൂടി ഒരു ഏഹ് ലാവിശ്യായിട്ട് ലക്ഷ്വറിയായിട്ടുള്ള താണ് അത്രയും ലക്ഷ്വറി നമ്മളെ ഗവൺമെന്റ് സ്കൂള് കിട്ടൂലാ, പക്ഷേ എജുക്കേഷൻന്ന് പർഞ്ഞയ്ഞാല് അതൊന്നുല്ലല്ലോ. നമ്മള് എന്ത് പഠിക്കുന്നു എന്ത് പഠിപ്പിക്കുന്നു ന്ന്ള്ളതാണ് അത് കൃത്യമായിട്ട് ഗവൺമെന്റ് സ്കൂളുകള് ഏ ചെയുന്നുണ്ട് ന്ന്ള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്.
അതന്നെ ഗവൺമെന്റ് സ് സ്കൂളായാലും പ്രൈവറ്റ് സ്കൂളായാലും ഓൺലൈൻ ടീച്ചിങ് ആയാലും ഓഫ്‌ലൈൻ ടീച്ചിങ് ആയാലും കു ട്ടികൾടെ ഭാവി നന്നായാ മതി.
അതെ അതെ അതെ, എതാലും വിഷയത്തില് കൊറെ സംസാരിക്കാന്ണ്ട് ഒരു വലിയ ഡിബേറ്റ് ത്തിന്ള്ള വിഷയാണത്.
ആഹ്‌ ഓഹ്. അപ്പൊ നമുക്ക് ഇനി വീണ്ടും സംസാരിക്കാ
ആഹ്‌ ഓക്കെ ശെരി ബൈ. വിളികൊണ്ടു ഉം.